എന്തൊക്കാണ് ഭക്ഷണം കഴിക്കാനൊക്കൊയോ
ഓ ഭക്ഷണം കഴിക്കാൻ ആ രാവിലക്കത്തേയ് കഴിഞ്ഞിട്ടുള്ളൂ
ആ ആ കുറച്ച കൊറ കൊറച്ച കൂടിയും കഴിയണം അല്ലേ പിന്നെ പിന്നെന്താണ് എല്ലാ പരിപാടിയും കഴഞ്ഞോ വീട്ടിൽ എല്ലാ പരിപാടിയും കഴഞ്ഞോ
ഇല്ലല്ല ഓരോ പരിപാടി കഴിഞ്ഞോ ണ്ടിരിക്കണ് ഭക്ഷണം മാക്കോണ്ടിക്കണ് ആ
ഞാനനെ വിളിച്ച എന്താന്ന് അറിയാവോ ഞാൻ വിളിച്ചതെ നി അന്നെരു ദിവസം ഇ ഇല്ലേനോ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു ഗൗൺ ഇട്ടില്ലെനോ ഫുള്ളയിട്ടുള്ളേ ആ അത് എ പറേനോ ആ ആ ചോപ്പ്
അത് ഞാൻ ഇവിടെ ഇവിടെ നമ്മള് ഉ ഇവിടെ അങ്ങാടിന്ന് ഇ തന്നെ സഫ ടെക്സ്റ്റൽസ്ന്ന് പറയും ആ അതെ
ആണല്ലേ ആ അവിടെ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടോ
കുഴപ്പില്ല അത്യാവശ്യം നല്ല നല്ല ഇതില് ഉള്ള ഡ്രസ്സുണ്ട്
ആ ആ അത് പിന്നെ ഞാൻ ഇന്നാള് ഓൺലൈനിൽ വാങ്ങിനേ അന്നേരോ മറ്റേ ഇതില്ലേ എന്താണ് സൂറൂമ പറഞ്ഞിട്ടുള്ളരിതില്ലേ ഫേസ്ബുക്കില്
ആ
ആ അതിലൊക്കെ നല്ല ആ ആ നല്ല തുണിയണേ പക്ഷെങ്കില് ഞാന് എനിക്ക് ഞാന് ഡബിൾ എക്സ്ല്ലാ വാങ്ങല് അതുണ്ടായി ഡബിൾ എക്സലോ ത്രിബിൾ എക്സലോ പിന്നെ എന്താണ് ഏഹ് ഡബിൾ എക്സ്ൽലായിന് ഞാൻ അന്ന് വാങ്ങിയത് അപ്പൊ ചില ഇതുണ്ടാവല്ലോ സൈസ് എന്താ എങ്ങന ചെറുപ്പം ചെലേ കമ്പനിയൊക്കെ ഉണ്ടാവാലോ ചെറുത് അങ്ങനെ പോവല്ലോ ഡബിൾ എസ് എൽ ആണെങ്കിൽ ചിലപ്പം വലുതുണ്ടാവും ചിലപ്പം ചെറുതായി പോകും അങ്ങനെണ്ടാവില്ലുണ്ടല്ലോ അങ്ങനൊയി പോയി ഇന്റേത് ഉം വീതി ഇല്ലാണ്ടായി പോയി
ഇപ്പം മാറ്റി കൊടുത്തൂടായിരുന്നാ
മാറ്റി കൊടുക്കാന്ന്റിയുമ്പോ പിന്നെ എനിക്ക് അതിന് തോന്നില്ല അത് പണ്ട് കിടക്കുന്നട കിടക്കണ്ട് പിന്നെ ഒരു പണിയല്ലേ നിരാച്ചിട്ട നമ്മള് കടയിൽന്ന് വാങ്ങയാണെങ്കില് അവിടെ പോയിങ്ങാനുംക്കെ മാറ്റിയാ മതിയേ ഇത് ആ പ്രശ്ന
ഉം ഉ ഉം
ഇത അങ്ങനെആയിക്കൊണ്ട് എന്താക്കണം പിന്നെ നമ്മളത് അങ്ങോട്ട് പേയ്ക്കാക്കണം അങ്ങോട്ട് അയക്കണം ഞാൻ മെൻകെട്ടില്ല പിന്നെ നല്ല ആയിനും നല്ല രസംണ്ടായിനും പക്ഷ ങ്കില് ആഹാ ഉം ഇടാൻ പറ്റാണ്ടായി
ആ ശരി ആ
എങ്ങി ഇട്ടത് അത് കണ്ടപ്പോ എനിക്ക് എന്നോട് ചോദിക്കണന്ന്ച്ചനോവിടന്നാാണ് അത് വാങ്ങിയ എന്നുള്ളതിറ്റ് വാങ്ങാൻ വേണ്ടിട്ട്
അത് കൊഴപ്പില്ല നല്ല നല്ല സാധന നല്ല തുണിയൊക്കെ നല്ല തുണിയ
ആ ആഹ് ആ ഇനി ആങ്ങനെ തുണി വാങ്ങി തയ്പ്പിക്കലാണോ അല്ലെങ്കില്
അങ്ങനും ചെയ്യണ്ടോ പക്ഷെ ഇത് ഇതങ്ങനെയല്ല ഇത് അവിടെ കടയിൽന്ന് പോയി വാങ്ങിയതാ
ആണല്ലേ എനിക്ക് ഒന്ന് പോയി നോക്കണം നല്ല നല്ല ഉണ്ടെങ്കില് അവിടെ തന്നെ വാങ്ങ
ആ അവിടെ മാക്സ് ആ നമ്മള് വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ അത്യാവശ്യം നല്ല ഉം നല്ല ഉശാറായി ഇട്ടുണ്ട്
ണല്ലേ ആഹാ ആഹനല്ല കോട്ടന്റെ ണെങ്കിൽ നല്ലായിക്കല്ലോ ആ അതകുമ്പോ നമ്മക്ക് പിന്നെ എന്താണ് ശരീരത്തിന് നല്ലാണ് കോട്ട
ആ അതെതെ നമ്മള് സുഹൃത്ത് ത്ത് ശഷംല തയ്ക്കുവല്ലോ അനക്കറിയില്ലേ
ആണോ ഉം ഓള് തയ്ക്കും
ആ തയ്ക്കും
തയ്ച്ച അങ്ങനെ കൊടുക്കലുണ്ടോ
ആ ഓള് തയ്ച്ച് അല്ലല്ല ഓള് തയ്ക്കും നല്ല അ ല അടിപൊളിആയിറ്റ് കയ്കും. ആഹ് ആ.
അഹ് ശരി ഓളെ നമ്പർ ഒന്നും ന്റെ കയ്യില് ഇല്ലാതൈ കൊണ്ട് അങ്ങനെ വിളിചോ ലോന്നുല്ല. ആ ആ നമ്പർ അയച്ചരാണ്ടി ഞാൻ വിളിചോക്ക്ണ്ട്
അവള്ങ്ങനെ പറഞ്ഞിര്ന്ന് ആരെ ചോയ്ക്കാണെങ്കില് കൊടുകെനിന്ന് പറഞ്ഞിര്ന്ന്.
ആ ആഹ് അങ്ങനെ ഓളടിക്കുന്ന്ണ്ടെങ്കി പിന്നെ ഉം ഓളെടുത്ത്കൊണ്ട പിന്നെ ഒക്കെരു കാര്യായി.
അതെ അമ്മള് ആ അമക്ക് കറക്റ്റ് അതെ കറക്റ്റ് യിറ്റ്ള്ള അളവുകള കൊ കൊടുത്താല് അമ്മക്കു അറിയ്ണോലെട് താ വു പ്പൊ ഏത് മോഡലും പറയെം ചെയ്യാ.
ആഹ് അതെന്നെ അമ്മക്കല്ല അമ്മളെ മോഡല്ലല്ലോണം പറഞ്ഞോ അമ്മളെ ഇഷ്ടത്തിനന്സരിച്ച് പർണോട് കാ ൽ ട്ടോ ഏ ഇ ചെലത്ണ്ടല്ലോ പിന്ന തയ്ച്ചക്കാണെങ്കില് നന്നാവൂല മ്മ ക് ഒര് താ വൂല മ്മ കൊര് മ് തൃപ്തി വെരൂല അപ്പം മ്മക്ക് വെ ങേ ന്റെ മുന്നെ ങ്ങനെ ഇൻ യ് ക് ആ എന്താണ് ഞാന് പറ്ഞ്ഞോട്ത്ത് ഞൊറി വെച്ചിട്ടും പിന്ന ഈ എലാസ് ഇക്കൊക്കെ വെച്ച്ട്ട്
മ് മ് ഞ്ഞം ഞമ്മള് പറഞ്ഞതേ ആവൂല അമ്മളെ പറഞ്ഞ നേരെ വിവരിത ഓല് ചെയ്യാ.
ആ അതെന്നെ അന്ന് ട്ടോ അത് ന്ന്ട്ട് എന്തോ പോലയി പോയ് പിന്നെഇൻയ്ക് ആ തൈപിക്യ ണ്ട്യൊര് ഇത് അങ്ങ് പോയി. ന്തോ ചട്പ്പയ് പോയി. അതാ അമ്മള് പിന്നെ മ്മളെ ഇഷ്ടത്തിന് മ്മളെ അമ്മക്ക് അടിച്ചിട്ടിയാൽ അമ്മക്ക് ഭയങ്കര തായി കെന്നൽ പിന്നെ അമ്മൾ അവ്ടെ തന്നെ കൊടുക്കൂ എന്നാ ഓള് എടുതൊന്ന് ഓൾ ത്ത് ഒന്ന് കൊടുക്കണം എന്നാല് നന്നായി കിട്ട്യേങ്കില് രണ്ട് മൂന്ന് പീസ് അങ്ങനെ വാങ്ങി കൊടുത്തദ്യല്ലോ തുണി വാങ്ങിറ്റ് കൊട്ത്താല് ഒളങ്ങടിച്ചോളല്ലോ.?
കല്ല നീലെജി
മ് ഒന്നാള് ഞാന് ഇതിലെ പൊണെരോ പിന്നാം അങ്ങാടി ഞാനോളെ കണ്ടീനു കണ്ടപ്പോ ര് നോക്ക് കണ്ട്ട്ടേള്ളു. പിന്നെ ഞാന് ഓള്ന്നെട്ട് കണ്ട്ട്ടൂല്ല അപ്പൊ പിന്നെ ഞാഓളെ വിളിക്കണച് നമ്പറൊക്കെ ണ്ടായ്നി ന്റെ കയ്യില് അപ്പൊ പിന്നെ ഞാന് വ്ൾച്ച്ട്ട്ല്ല ഓളു ന്നെ ന്നോ ന്നെ ങ്ങ് മറ്ന്നോയെക്കു.
ഇല്ല ഓളു ഓള് പറ അല്ല ഓള് ൻക് വിളിച്ചപ്പോ അന്റെ നമ്പർ ഇല്ലഞ്ഞി ഞാൻ കൊടുത്ത്ട്ട്ണ്ട് വിളിക്കുവായിക്കും.
ആ ആ ന്നാ വിളിയ്ക്കണ്ടാവു ആ വിളിച്ചിട്ട് മ്മള് തീരെ താ വ്ണെ ബന്ധല്ലാണ്ടായി പോയല്ലോ വിളിയ്ക്കാണ്ടും കാണാണ്ടു ഒക്കെ തെന്നെ എല്ലരെ കല്യാണം കഴി പർണെച്ട്ട്ണെ പിന്ന അങ്ങനെ കാണെ വ് ചെയ്യല്ലോ ദൂരോട്ടുടിയവുമ്പോ പിന്ന തീരേം പറയണ്ട പിന്നെ എന്തെങ്കി ങ്കിലും കൂട്ടുകാരിളൊക്കെകെ കല്യാണക്കെ ണ്ടാവുമ്പോ ണ് ഇന്നെല്ലെരും കാണിയു ഏ ഓ സംസാരിയ്കൊ കെ ചെയ്യുമ്പോ പിന്നെ ഓല്ക് ഫുള്ള് എന്താണ് പിന്ന ഹ് നമ്പർ ആട്ടും ങ്ങോട്ടും വാങ്ങി പിന്നെയ്ക്കും പിന്നെ വിളിന്നെ മ് കാൺമ്പോ തന്നെ മ്മക്കൊരു സന്തോഷണല്ലോ.
നമുക്ക് നമക്ക് അങ്ങനെരു കൂടിക്കാഴ്ച നടത്തണം അ എല്ലാ ഫ്രണ്ട്സും കൂടി എത്ര ആയി അല്ലേ.
ഉം അതെ. എത്രോ ആയിലെ എല്ലാരും ഓരോരോ തെരക്കായിറ്റ് അങ്ങനെ
അതെ എല്ലാരും എന്തൊക്കെ പറഞ്ഞിര്ന്ന് അമ്മള് പഠിക്ണ ടൈമില്.? ഏ ഹ ഹ് മാസത്തി ലൊരിക്കലെങ്കിലും കൂടണം സ്കൂള്ള് പോവണം. അദ്ധ്യാപകരെ കാണണം മ് ഹ്
മ് അതൊന്നും പിന്നെണ്ടാവ് ല അപ്പ റിയാന്നല്ലാണ്ട്.
അല അമ്മക്ക് അന്നേരം അമ്മക്ക് ഒരു ഇതുല്ലല്ലോ പറഞ്ഞാ മതി ലോ വേറെ ഒരു ചിന്തകളും ഇല്ലല്ലോ ഇപ്പഴ അമ്മള് ഞമ്മളെ ലൈഫില് നമ്മുടെ ജീവിതത്തി എന്തൊക്കെയാണ് സംഭവിക്കാ നമുക്ക്
ഉം അതെ അന്നപ്പോ നമ്മക്ക് പോ ക അ തന്നെ നമുക്ക് അറിയിൂല്ലല്ലോ എന്താണ് ഇതാണ് എന്നൊന്നും അറിയില്ലല്ലോ ഇപ്പഴല്ലേ നമ്മക്ക് കാര്യങ്ങള്ൾ മനസ്സിലാന്നേ
അതെ ചച്ചൂടി പഠിച്ചാ മതിയായിരുന്നു
മധയനോ സത്യോ പിന്നെ വീട്ടുകാരെല്ലരും കൂടി പറഞ്ഞഞ്െ അങ്ങനെ എല്ലാം കൂടും തിരക്ക് കിട്ട് അങ്ങനെല്ലാം കൂടിയോ കൈനേ ഇനിയിപ്പോ നമ്മക്ക് എന്നാലും എല്ലരും കൂടി ഒന്ന രസം വിഴ ചിട്ടേ നമുക്ക് ഒരു ദിവസം കൂടാം കേക്കുന്നില്ല കേക്കാണ്ടായി പോയോ ഹലോ ഹലോ
ആ പറ പറ അതെ എടക്ക് എന്തോ ഒരു വിഷയം വ എന്താണ അറില്ല അ സരിില്ല ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ എന്താ അറിയില്ല
ആ ആ ചില മായയൊക്കെ
ആ അതെ അതെ അതെ അതെ പിന്നെ എന്താ ഞാൻ പറയാ ചോച്ചാ അതന്നെ നമ്മള്ലും പഠിച്ചിട്ടും എവിടെ എത്തില്ല ജീവിതത്തി എവിടെ എ ഇപ്പ മക്കളൊക്കെ പഠിപ്പിച്ച് സന്തോഷമാക്ക അല്ല എന്തപ്പ ചെയ്യ
ഉം അതന്നെ നമ്മൾക്ക് നമ്മളില് കിട്ടാത്തത് മക്കള കൂടെ നമ്മുക്ക്
അതെ അതെ നമ്മൾ അന്ന് അന്ന് നമുക്ക് അങ്ങനെുണ്ട് കല്യാണം കഴിക്കണില്ല എനിക്ക് പഠിച്ചാൽ മതിന്ന് പറയാനുള്ള ഒരു ഇ അന്നേര
ഉം പക്ഷെ ഇപ്പുള്ള മക്കൾ എന്താ ഇപ്പുള്ള മക്ക മക്കള് വാപ്പാർമാര പറയുന്നതിനെ മുന്നേ ഇങ്ങോട്ട് പറയും എനിക്ക് അങ്ങനെ മതിട്ട് എങ്ങനെ മതിട്ടോ അങ്ങനെ പറയും ആ ഇപ്പൊ പിന്നെ ഓലെന്നെ കണ്ടെത്തിയല്ലേ പണ്ടങ്ങനെ ഇല്ലല്ലോ പണ്ട് അ് അപ്പ പറയും പോോലെ ആ
ഉം നമ്മുക്ക് എന്തൊരു പേടിയായിുന്ന വ്യാപ്പാരോടൊക്കെ എന്തെങ്കിലും ഉ പറ ഉണ്ടാവണന്നെ പേടിയാണ് പക്ഷെ ഇണ്ടന്ന് പറയാൻ അതിലേറെ എന്നാ പിന്നെ തല വേറാവ എന്നുള്ള ഇപ്പൊ എന്ത ആർക്കും ആരും പേടിയില്ല ഒന്നാമത് ഈ ഫോണിന്റെ ഉപയോഗം കാരണോ
അതാണ് ഇത് നല്ലേനും ഉപയോഗിക്കാം ഉം അതന്നെ ഇത് നല്ല കാര്യത്തിന് ഉപയോഗിക്കുകാ ചെയ്ത കാര്യത്തിന്
നമക്ക് വ വീട്ടിലിുന്നാണ്ട് തന്നെ വരുമാന മാർഗ്ഗം കിട്ടുണ്ട് അത് മാത്രല്ല ആഹ
അപ്പൊ അതല്ലേല്ലോ ചിന്തിക്കുന്ന മക്കളിപ്പോൾ പിന്നെന്താണ് വേഗം കമ്പനി ആകുക ഒ ടോല വിളിക്കുക പിന്നെ അത് വേറെ വൈിവിട്ട ബന്ധങ്ങളിലേക്കായി പോവ അതൊ
അതേ തന്നെ നമ്മള് എന്താ ആമ്മ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പ നമ്മുക്കറിയില്ലല്ലോ ഇതിൽ എന്തൊക്കെ ആപ്പുകളുണ്ട് എവിടെയൊക്കെയാണ് അവരെ ഒളിപ്പിച്ച് വെച്ചിേരിക്കണുന്നത് ഒന്നും നമുക്ക് നമ്മള അറിയാത്ത എന്തെല്ലാ സംഗതികള ഈ ഫോണിലുണ്ട് നമ്മുക്ക്ീ കോൾ ചെയ്യാ മെസ്സേജ് ചെയ്യ അതെല്ലാതെ നമ്മുക്ക് അത അറിയോതില്ലേ
ശരിയാണ് അതിപ്പോ ഒളിപ്പിച്ചെക്കുമ്പോ നമ്മള് കാണണില്ലേല്ലോ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത്
ഉം ഇപ്പൊ ഇവിടെ അടുത്ത തന്നെ ഞാന്േ ഇപ്പം ഇതിന്റെ ഈൊ ഒരു ഇതിൽ തന്നെ നമ്മള് നമ്പർ നക്കിയാ മാത്രം നമുക്ക് ആ ചാറ്റ് ലിസ്റ്റ് ആ അയച്ച സന്ദേശങ്ങൾ കാണാൻ പറ്റുള്ളു അതായത് നമ്മളെ ഈ ആപ്പ് എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ആക്കിട്ട് ആ ഒരു നമ്പർ നക്കിയാൽ മാത്രമേ ആ ഒരു ചാറ്റ് നമുക്ക് കാണാൻ പറ്റും ആ നമ്പർ ആ ആൾ അല്ലാതെ വേറെ ആറ്റേ അറിയോ വേറെപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ട നമക്ക് അവിടെ കെറിനോക്ക അങ്ങനെ എന്തെങ്കിലുംക്കെ ഒളിപ്പിച്ച വെച്ചണോന്ന് പക്ഷെ ഇത് അങ്ങനെയല്ല നമ്പർ അടിക്ക ആ ച ആ
അയിൽ കേറാ അങ്ങനെ ആക്കിയക്കാ ഓരോരോ ആപ്പിലും അങ്ങനെ നമ്മ നമ്പർ ഇതെക്കിവെച്ചിലകണ പിന്നെ ആ മനസിലാവൂല ഉം ശരിയാ പേടിയാണ് മക്കളൊക്കെ
മക്കള എ
ഇപ്പൊ ഇവിടെ അടുത്തരു സംഭവഇണ്ടായിക്കിന് ഒരു മോള് നല്ലരു കാണാനൊക്കെല്ല പിന്നെ ഇതൊരു കിട്ടന്ന് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞ അപ്പ ഉപ്പ സമ്മിച് ഓല് ന്നിട്ട് പറഞ്ഞു പിന്നെ പഠിക്കട്ടെ പഠിത്തം കഴിഞ്ഞിട്ട് കെട്ടിച്ചരും അല്ലാണ്ട് ഇപ്പൊന്നും കെട്ടിച്ചേരൂലന്ന്റഞ്ഞ കാരണം പിന്നെ ഈ ഇവനെ അത്ര പിടിച്ചില്ല അപ്പോ അതുകൊണ്ട് കല്യാണം കഴ എടുക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയല്ല അപ്പോൾ പഠിക്ക പറഞ്ഞിട്ട് ഈ ആ കുട്ടി എന്താ കാട്ടിന്ന്റിയോ ആ് അവള് പിന്നെ വിഷം കഴിച്ച് എന്താലും ഒരാഴ്ച ഒരാഴ്ച ഹോസ്പിറ്റല ആശുപത്രിയിലായിട്ട് അങ്ങനെ പിന്നെ ഇപ്പൊ ഇതാ മിനിയാന്ന് മരിച്ച വല്ലാത്തൊരു കഷ്ടം തന്നെ ഞാൻ പറയാ പിന്നെ
നമുക്ക് ഈ മക്കളെ കൊണ്ട് എന്തെല്ലാം ആഗ്രഹം ഒരു ചെറിയരു കാരണത്തിന്റെ മേലെ മരിക്ക
കാണിച്ചക്കാണ് ഇടതിനട്ട
ഹലോ ഒരു മിനിറ്റ് ഞാന് ഞാന് കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടോ
ആ ആഹ് ആയിക്കോട്ടെ ഓക്കെ എന്നാ വിളിക്ക് ആഹ് ശരി എന്നാ